ഹലോ ഹലോ കേൾക്കലണ്ടോ
ഹലോ
ത ഹലോ
ഹലോ
ആ കേൾക്കണ്ടോ
ആ കേൾക്കണ്ട് എന്തൊക്കെയ വർത്തനങ്ങളൊക്കെ എങ്ങനെ
അല്ല ചെറിയൊരു സൗണ്ടിലാണ് കേൾക്കുന്നുള്ളൂ
തന്നെ
എന്തൊക്കെയ വർത്താനങ്ങളൊക്കെ ആ കേൾക്കണ്ടല്ലോ
ആ
എന്തൊക്കെ വർത്തനങ്ങളൊക്കെ
നല്ല തനസുഖാണ് എന്തെങ്ങാർത്തനോ
നല്ല വർത്തനവും സുഖം ഇെന്താ ആർക്കും മഴന്ന ഇണ്ടോ മഴ ഇണ്ടോ
ആ മഴ ഇന്ന് രാവിലെ ഉണ്ട് ഇപ്പല്ല അപ്പ ചോർന്നക്കണ
ഏ ശരി
അവിടെണ്ടോ
ഇവിടെന്ത ഇനി രാവിലെൊക്കെ മഴേണു അപ്പ മഴല്ല ഇപ്പ വെയിലായി
ആ പിന്നെ ഫുഡ് കഴിച്ചോ
ആ ഫുഡ് കഴിച്ചു നിങ്ങള് ഫുഡ് കഴിച്ചില്ലേ
ആ കഴിച്ച്
എന്താാണ് ഫുഡൊക്കെ
ഫുഡ് സാദാ ചോറും പിന്നെ ഉള്ള കൂടാനും പിന്നെ കാടുമുട്ട പീങ്ങിയതൊക്കെ ഉണ്ട്
അയ്ശരി മക്കളൊക്കെല്ല്യ?
ക്കെ ഞാന് പഠിക്കാണ്.
ഏ അത് ശരി എന്തിനാ പഠിപ്പി
ഞാനിപ്പോ പ്ലസ് ടു
ഏ അഅ് ശരി ഇപ്രാവശ്യല്ലേ?
അ ഇപ്രാവശ്യം പ്ലസ് ടൂ
ഏ അഹ്ശരി. എസ് എൽ സിക്കൊക്കെ എങ്ങനെയനി മാർക്ക് ഇണ്ടായിനോ
ആഹ കൊഴപ്പില്ല അഞ്ച് എ പ്ലസ് ഉണ്ടായിനു.
ഏ ഏ അയിശരി ഏ
ഇങ്ങളെന്തെയ്യണെ
ഞാനെന്താ ഹൗസ് വൈഫാണ്.
ആ
മക്കളണ്ട്.
ആഹ
വല്യ മോനിപ്പോ ഡിഗ്രിക്ക് കൊടുത്തു പ്ലസ് ടു കഴിഞ്ഞിട്ട്പ്പോഡിഗ്രിക്ക് കൊടുത്തു.
ആ
അനക്കാരൊക്കെണ്ട് ഇങ്ങട്ട്
ഏ
ആരൊക്കെ ഇണ്ടോയ്
വീട്ടില്മ്മ ഉപ്പ ഒരു കാക്ക മൂന്നാനിയന്മാര്.
ആ ശരി. അനിയന്മാരൊക്കെ പഠിക്കാണോ?
ആഹ എല്ലാരും പഠിക്കന്നെ
ഇപ്പ ഇവിടെ നാട്ടിലാണോ?
ആ നാട്ടിലന്നെ ഇവിടെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാ.
ഏ
പിന്നെ
ഉമ്മന്തെങ്ങനെപോണ്ടോ? ഹൗസ് വൈഫാ ഉമ്മന്തെങ്കിലും പോവണ്ടോയിക്ക.
കേൾക്ക്ണില്ല.
ഹലോ
ഹലോ
ഹലോ
ഹലോ
ഹലോ
ഹലോ കേൾക്കാൻ പറ്റില്ലാ
കേൾക്കണ്ടല്ലോ ഇവിടന്ന് അങ്ങിട്ട് കേൾക്കണില്ല.
ഇപ്പ കേൾക്കണ്ട്
ആ ആ ആ അവിടന്ന് ഇങ്ങട്ട് കേൾക്കണ്‌ണ്ട്.
എങ്ങനെ?
വെക്കേഷനിലെ
ട്രിപ്പ് പോയിനാണോ?
ആ ട്രിപ്പ് പോയിനോ ചോയിക്ക?
എന്താ അപ്പ അവസാനയിട്ട് പോയത് ഇവിടെ എന്താ മമ്പ്രം പോയിനി പെരുന്നാള്ഞ്ഞ് അവിടെ എടുത്തട്ട് തൂവൽ തീരണ്ടല്ലോ അങ്ങട്ട് പോയിനു
ആ അത് ശരി പോവലുണ്ടങ്ങനെ വീട്ടനോന്നായി ഫാമിലി അടക്കം പോവലാണോ
ആ ആ അങനേ പോവും പിന്നെ ഇപ്പച്ചിങ്ങനെ സിയാറത്ത്കൊണ്ടോലിണ്ടെ അപ്പൊ ഇപ്പാന്റെ കൂടെ അങ്ങനെം പോവും ആ ആ
അയ്ശരി ആ പോവലണ്ടേ ഇപ്രാവശ്യം ഞങ്ങള് വെക്കേഷനിൽ എവ്ടുക്കും പോവാൻ പറ്റിയിട്ടില്ല ഇവിടെ ഹസ് ബൻ്റിൻ്റെമ്മ മരിപ്പൊക്കായിട്ട് പോവാൻ പറ്റിയിട്ടില്ല പോവല്ണ്ട്
എല്ലാ വൊക്കേഷനിലും പോവല്ണ്ടേയ്നോ
പിന്നെന്താ ചെടികളൊക്കെണ്ടാക്കോ
ആ ചെടികള് ഇവിടെപ്പം വീട്ടിലുണ്ട് പക്ഷേ ഇങ്ങനെ എവിടെന്നെലും കൊണ്ടന്ന് കുഴിച്ചിടും ഞാൻ വല്ലാതയ്മക്ക് പോവലില്ല
ഏ അങ്ങനത്തൊന്നും ഇഷ്ട്ടല്ല്യേ
അല്ല ഇഷ്ട്ടണ്ട് അങ്ങനെല്ല ഇന്ക്ക് ടൈം കിട്ടല്ല കാരണം ക്ലാസ് കഴിഞ്ഞ് വരുമ്പന്നെ അഞ്ചര ക്കാവും പിന്നെ അങ്ങനെ ചായക്കെ കുടിച്ചാകുമ്പോ ത്തിന് ബാങ്ക് കൊടുക്കും പിന്നെ അയ്മക്ക് നോക്കാൻ ടൈമ്ട്ടല്ല
ഏ രാവിലെ നേരത്തെ പോവോ
ആ രാവിലെ എട്ട് മണിക്ക് പോവും
ഏ ശെരി നമ്മളവിടുത്തെ എടുത്തന്നെയാണോ ബസ്സിന് പോവേണ്ടി വരും
ആ ഒരു ബസ്സ് കറിയ മതി ഇവിടന്ന്
ഏ ശരി അവിടുന്ന് ചങ്ങാഴ്ച്ചിയാളൊക്കെ ഉണ്ടോ
ആ ഫ്രണ്ട്സോക്കെണ്ട്
അങ്ങനെ എല്ലാരും കൂടി കൂടി പോവുലേ
ആ ആ പിന്നെ ബസ്സിങ്ങനെ ചെലപ്പം നിർത്തൂല ചെിലപ്പം നിർത്തും അങ്ങനെയൊക്കെണ്
സ്കൂളിൾന്ന് പോകല്ലേ ടൂറിന് സ്കൂളിൽന്ന് പോവല്ലേ
ആ സ്കൂളിൽന്ന് പത്ത്ന്ന് പോയില്ലനീ പ്ലസ് ടുന്ന് പോണം
ഏ ശരി ആ ആ ആ ശരി
പിന്നെ
ന്ന് പോയിട്ടുള്ളോ അതിന് മുന്നെന്നും പോയിറ്റില്ലെ പറഞ്ഞയച്ചി ല്ലേപ്പാ അയിന്റെ മുന്നേന്നും പറഞ്ഞയച്ചിട്ടില്ലേ യ്ച്ച
ഇല്ല ഞാന് സ്കൂൾന്ന് ഇത് വരെ ട്രിപ്പായിട്ട് പോയിട്ടില്ല ഇങ്ങനെ മൂന്ന്നേറ്റ പോയിക്കണ് ചെറു പ്പത്തില് ആ അന്ന് പോയത പിന്നെ പോയിട്ടില്ല
പ്പാക്ക് ഇഷ്ടല്ലേ സ്കൂൾന്ന് പറഞ്ഞേക്കണേ
അല്ല അയിഷ്ട്ടണ്ട് അങ്ങനെയല്ല അങ്ങനെ ചിലപ്പം ആ സമയത്ത്
ആ ഉണ്ടാവൂല ആ അങ്ങനെയൊക്കെ ആകുമ്പോ പോവാതൊക്കും ഉം അ ശരി
പിന്നെന്തൊക്കെ
ഇമ്മങ്ങട്ട് ഇപ്പെക്ക ഉണ്ടാക്കല് ചെടികളൊക്കെ ഇമ്മാക്കുഷ്
ഉമ്മാക്ക് ഇഷ്ടണ്ട് ഉമ്മാക്കും ഇങ്ങനെ ടൈമ് കിട്ടലില്ല പൊതുവേ എങ്ങനെ അ ഇപ്പച്ചിയെന്നെ ഒക്കെ നോക്കലോക്കെ
ഏ സ്കൂൾട്ട് വരുമ്പോന്താ ഭക്ഷണം കഴിക്കല് ചോറയ്ക്കലാണോ അതോ എന്തെങ്കിലും സ് സ്നാക്സ്ണ്ടാക്കോ
എപ്പൊ വൈകുന്നേരോ
വൈകുന്നേരം
വൈകുന്നേരം എന്തേലൊക്കെ സ്നാക്സ്ണ്ടാക്കല ചോറയ്ക്കല്ല ചോറയ്ക്കണെ ഇഷ്ടല്ല
ഇവിടെ ഇവിടുത്തെ മക്കൾക്കൊക്കെ അങ്ങൻ തന്നെ എന്തേലും സ്നാക്സ് ണ്ടാക്കല്ലന്നെണ്
ആ ആ എന്തേലുക്കെ ങ്ങനെ ണ്ടാക്കണോം എല്ലെങ്കി അന്ന് തല്ലേക്കാരും മറ്റേ
അ ശരി
സ്കൂൾട്ട് രുമ്പോന്തേലൊന്നില്ലെങ്കി മ്മളെന്നെ വെഷന് വരെകാര അപ്പൊ ആഹ് ഓൻ പഠിക്കണോ ഓനിപ്പോ ഡിഗ്രി സെക്കൻഡിയർ
ങ്ങള് അന്റെ കോളേജി തന്നെ
ഏ
കോളേജിലെന്നെണോനും
അല്ല ഓന് കൊർച്ച്‌ ദൂരാണ് താമരശ്ശേരി അവിടെയാണ് ഏ ദർസും രണ്ടും കുടിള്ളോട്ത്ത്
ആഹ അങ്ങനെകാരം അവ്ടെ നിന്ന് പഠിക്കാ
ആഹ ആ ഇപ്പൊ ലീവിന് വന്ന്ണ് ഇപ്പൊ പോവും
പ്രധാനപ്പെട്ട ദിവസങ്ങളിലേ വരലുണ്ടാവുള്ളു
ആഹ നാല് എല്ലാ മാസും നാലീസോ രണ്ടു ദിവസൊക്കെ ആയിട്ട് ലീവ് കിട്ടും
ഏ ഉ ശരി ഇന്നെന്താ ണ്ടാക്കണ് ഇങ്ങട്ട് സ്നാക്സിന് ഇന്നിപ്പോ സ്കൂളി ഇല്ലാതോണ്ട് വല്ല്യെ ആവശ്യ ണ്ടാവൂലല്ലേ
ഉം
അപ്പോ ച്ചക്ക് ഒറങ്ങലൊന്നുംല്ലേ
ഏയ് ഒറങ്ങലൊന്നില്ല ഒന്നങ്കി ഫോൺ മേകളിച്ചു അല്ലെങ്കി അങ്ങനെ വെറുത എന്തേലുഒക്കെ ചെയ്യും ത്രേള്ളൂ
ഏ പിന്നെന്താ ചെയ്യാ
പിന്നെ ഇൻക്ക് ക്രാഫ്റ്റ് ചെയ്യാന് കാലിയോഗ്രഫി ചിത്രം വരക്കാ അങ്ങനെ അങ്ങൻത്തൊക്കെഷ്ട്ട അപ്പൊ അങ്ങനെ എന്തെലുഒക്കെ ചെയ്യും
അങ്ങൻത്തൊക്കെ ചെയ്യലുണ്ടോ ചെയ്ത് കൊടുക്കുവോ പൊർത്ത്കൊടുക്കുവോ
പൊർത്ത് കൊടുക്കലന്നില്ല അങ്ങനെ ചെയ്ത് ഇങ്ങനെ വീട്ടിലിങ്ങനെക്കുവാ
പുൊറത്തക്കൊന്നും കൊടുക്കലുണ്ടാവുല്ല ഫ്രണ്ട്സ ആളൊക്കെ വങ്ങോ ഫെണ്ട്സൾകാ കൊടുക്ക
ആ ഫ്രണ്ട്സിനൊക്കെങ് കൊട്ക്കുംഓല് ഇങ്ങെനെ എന്തെലും വരചെരുഓ ന്നൊകെ ചോയ്ക്കുമ്പോ അങ്ങനൊക്കെ ചെയ്ത കൊട്ക്കും ക്കുന്നല്ലാണ്ട് അങ്ങെനെ പൈസക്കായിട്ട് അങ്ങനൊന്നും ചെയലില്ല എങ്ങനെ
ഫ്രണ്ട്സാളെ ബർത്ത് ഡേ ക്ക് ഗിഫ്റ്റ് റ്റായിട്ട് കൊടുക്കുവോ ചോയിക്ക ഏ ടൈലറിങ്ങൊന്നും ഇഷ്ടല്ല അപ്പൊ ഹലോ
ഇന്നാർക്കും സ്കൂൾ ഉണ്ടാവില്ലല്ലോല്ലേ
ഇന്നില്ലേ ന്നാർകുല്ല നല്ലാരും വീട്ട് തന്നെ ഉണ്ട്
എങ്ങനെ
നല്ലാരും വീട്ടിലിണ്ട് അറെയ്
ആ് ആ അവിടെല്ലാരും
ഇവിടെല്ലരുണ്ട് ഇല്ലേ ആരും ഒറങ്ങുല്ല ച്ചക്ക്
ഉ
ചെറ്യേ കുട്ടി മാത്ര ർങ്ങോള്ളൂ ചെറിയ കുട്ടിക്ക് രണ്ട് വയസായിട്ടുള്ളൂ പോനൊർങ്ങും ല്ലാത്തോലൊന്നും ഉറങ്ങുലാ മോനാണ്
അങ്ങനെ അലമ്പും കാര്യങ്ങളൊക്കെണോ
ആഹ് അലമ്പൊക്കൊണ്ട് ഇസ്കൂളില്ലെങ്കി പിന്നെ തല്ലേക്കാരം ആ സ്കൂളില്ലെങ്കിൽ പിന്നെ തല്ലേക്കാരം
ആ ആ
ഉം അങ്ങനെക്കാരം ആ സ്കൂൾക്ക് പോയാപിന്നെ ഓനൊറ്റൊക്കെ ഉണ്ടാവുള്ളു അപ്പൊപിന്നെ വല്യപ്രശ്നംണ്ടാവൂല ഇന്നെന്താ അങ്ങോട്ടിനി സ്നാക്സ് ഉണ്ടാക്ക്ണ്
എങ്ങനെ
ഇന്നെന്താ സ്നാക്സ് ഉണ്ടാക്കണേ
ഇന്ന് എന്താറീല്ലാ ഇന്ന് കാക്ക പോണോണ്ട് എന്തേലൊക്കെ ഇണ്ടാവേക്കാരം
ഇയ്യൊണ്ടാക്കുവോ
ആ ഞാന് ഇൻക്ക് പറ്റിയ സാധനങ്ങളിങ്ങനെ സ്നാക്സ് തന്നെ അങ്ങനത്തെന്തെങ്കിലൊക്കെ ഉണ്ടാക്കും
ഏ ശെരി
ആഹാ
സ്നാക്സ് ഉണ്ടാക്കൂലെ അപ്പോ
ആ ആ
ന്നാ പിന്നെന്താ ന്നായ്ക്കോട്ടെ
ആഹ ന്നൈകോട്ടന്ന ടൈമാ